ഹലോ ആ ഇപ്പൊ മെസ്സേജ് അയച്ച ആളാണോ ആ കേൾക്കിണ്ട്
ആഹ മെസ്സേജ് വച്ച കോച്ചട്ട് വിച്ചർ മെസ്സേജ് ഇട്ടാ
ആഹ ആ് ആഹ് അതന്നെ അതന്നെ ആ ആ് അതന്നെ ആദ്യം വിളിച്ചപ്പോ കിട്ടിയില്ല അതാണ് ആ
ഞാന് അപ്പത്തിന് വേറരു കോള് വന്നു
അത് ശരി ശരി
ആഹ ഹ
ഫുഡ് ഒക്കെ കഴിച്ചിരിക്കാവലേ
ആഹ ഫുഡൊക്കെ കഴിച്ചു നല്ല മഴയാണ് നല്ല തണുത്ത ഇങ്ങനെ ഇരിക്കുക നല്ല മഴയാണ്.
ആഹ ഹ
ആ
ആ ഇന്ന് ഇവിടക്കാ പോണ് പോവണ്ടോ മഴെയ്താന എന്താലേ വീട്ട വീട്ടിലിരിക്കൻന്നെ തോന്നുള്ളൂല്ലേ മഴ പെയ്താലേ വീട്ടിലിരി ആഹ
ആ മഴ പെയ്താ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും തോന്നൂല പിന്നെ ഇപ്പോ കാര്യം പണി ഉണ്ടാവൂല്ല മുറ്റ സംഭം പോലല്ല ഇപ്പോ ഉ പിന്നെ
മുറ്റൊക്കെ ഞാൻ അടിച്ചേറിട്ട് ഒരാഴ്ച പിന്നെന്താന്ന് വെച്ചാല് മുറ്റം അടിച്ച കരിയില്ലെങ്കിലും മുറ്റം നോ ഇടങ്ങറല്ല ചമ്പലന്നും ഇല്ല എന്നാൽ തന്നെ ചൂല ഇങ്ങനെ പോ ഒ പോക്കണംല്ലേ മുറ്റത്തി കൂടെല്ലേ എന്നാലും മുറ്റത്തിന്
എനിക്ക് മുറ്റം അടിച്ചോ അടിച്ചോറി ആ ആഹ മുറ്റി അടിച്ചു വരി അത് വേറരു വൃത്തിയാണ് അത് എന്താണ് നമ്മുക്ക് നമ്മള് പരിസരത്തി നോക്കുമ്പോ തന്നൊരു സുഖണ്‌ അടിച്ചൊരാ ണൊന്നും പറ്റൂല പിന്നെ നല്ല ചുറ്റോറ മരങ്ങളൊക്കെ നല്ല ശ്രസ പിന്നെ കൊറേ മുറ്റം അടിച്ചാനുണ്ട് വഴുണ്ട് കൊറെ
ആഹ ആ ശരി ആഹ അതെന്ത ഉണ്ടാവലേ പണി ആ അപ്പൊ പിന്നെ മഴ ആ പണി കുറഞ്ഞിട്ടുല്ലേ ആ ഇനക്ക് ആകെ പത്തിറ്റധി റ്റടിച്ച് തരാേ അയിന് ഹ ഹ ഹ പത്ത് മിനിറ്റ് ആദ്യം മുറ്റടിച്ച് തരന് ശമ്പലില്ല ആ ആ അതാണ് ആ ആഹ പിന്നെ ആകത്തത്തെ പണി എന്താ വേഗ തീരും ചെയ്യൂല്ലെ ഏഹ് മഴ പെയ്താലേ വേറെ ആര നമ്മള് കാണില്ലല്ല ആഹ് ആ ഉ
പിന്നെ മഴ ഇങ്ങനെ ഓട്പര ആവോണ്ടേ സാധാ തറ
ആഹ ആഹ്
പോ പിന്നെ ഏ ഇങ്ങനെ അടുക്കളൊക്കെ അങ്ങനെ വലിയ കൊറെ ഇങ്ങനെ പണ്ടൊക്കെ
ആ ആ ആ ആ
അതിലെങ്ങനെ വെള്ളം വരു അപ്പൊ പിന്നെ വൃത്തിയാക്കിട തന്നെ വേണം
ആ ആ ശരിയാ മാടയൊക്കെ ഉള്ള വീടാ
എങ്ങനെ
മാളികയൊക്കെ ഉള്ള വീടാണോ ചോദിക്കുവാ പണ്ട് മാളികയൊക്കെ മാളികയൊക്കെ ഉള്ള ആ ആ മാളിക നിങ്ങള് മോളിലെ റൂമിലാണോ ആഹ് ആഹ് നിങ്ങൾ മോളില് ആ ആഹ്
പിന്നെ ഇപ്പൊ ഒരു അഞ്ചാറ് വർഷവായിട്ട് ആ അങ്ങോട്ട് കേറാൻ പോവൂല നടക്കും
ആഹ് ശരി ആഹ് അതൊരു ഭാഗ്യാണ് അങ്ങനെയല്ല ഇപ്പൊക്കെ ഇപ്പൊക്കെ അങ്ങനത്തെ വീട്ടിൽ നിക്കാൻ കഴിയാ ന്നതാണ് അയിൻ്റൊരു സുഖം അയെന്നെ അങ്ങനെ വേനൽക്കാലത്താണ് ഞമ്മളയ്ൻ്റെ ബുദ്ധിമുട്ടറിയാ അതെല്ലാരും പറിം ഇന്നോട് ഇങ്ങക്ക് ആഹ് അതന്നെ
ഇങ്ങനെ എന്താ ചൂട് കാലത്തൊന്നും അങ്ങനെ ചൂട്
ആഹ് ആഹ് ഉം ഉം ന്നൊന്നും തോന്നൂല ഇതിന്റുള്ള്ക്ക് കേറിയാലെ അതാണ്
പിന്നെ അങ്ങനെ ചൂടൊന്നും ഉണ്ടാവൂല ഉം കടന്നോർങ്ങാ അങ്ങനെക്കെയാണ്
ഉം ആഹ് ആഹ് ആഹ് ആഹ്
ഉം
ആഹ് അഹ് ശെരി ആഹ് നല്ലൊ സുഖാല്ലെ നല്ലൊരു സുഖാ ആഹ് ആഹ്
എന്താ ആർഭാടങ്ങളൊന്നും ഉണ്ടാവൂലാന്നോ
ആഹ് ഹ ഹ അല്ല അത് അതൊക്കെ ആഹ് ആത് അതൊക്കെ അയ്ന്റൊക്കെ സീസൺ കഴിഞ്ഞോയി ആ വീട് എല്ലാരും തപ്പി വര്നത് അങ്ങനെ ണ്ടല്ലോ എന്താ ഇങ്ങനെ കല്യാൺത്തിനും ഒക്കെ ട്രെൻ്റായി മാറ്ണ് ഇഞ്ഞ് കൊർച്ച് ക ഞാല് അങ്ങനെക്കെന്നേക്കാരം ആ വീട്ട്ക്ക് എല്ലാരും മടങ്ങി വരും കാരണം ത് ഫസ്റ്റ് ഇത് ചോ ചോരും അങ്ങനെക്കെ ഓരോ പ്രശ്നാണേ ആഹ് മേല്ക്ക്ട്ക്കല് നിർബന്ധ അങ്ങനെണ്ടല്ലോ ഏ വീട്ട്ലാരൊ
അതെന്നെ ഉം ഇബടെൻക്ക് ഹസ്ബന്റും മൂന്ന് മക്കള്
ആഹ് ആഹ് ആഹ് അഹ് ശെ
ഉം പിന്നെ ഔടെ ഇങ്ങക്ക് മക്കള്
ഞങ്ങക്കള് മൂന്നാള് പിന്നെ തറവാട്ന്ന് പറയാൻ വേറെ പോുന്നൂന്നേഉള്ളൂ- തറവാടൊക്കെ ഇവിടെട്ത്തന്നെ എടുത്തെന്നെ തറവാട് വേറെ പോന്ന്ന്നേ ഒ ള്ളുറയ എടുത്തന്നെണ് തറവാട് ആഹ് ആഹ് -
ആഹ് അതെന്നെ ഉംഉം- പിന്നെ ആഹ് ആഹ് -
ആഹ് അമ്മോയിമ്മേ അമ്മോശാക്കിയൊക്കെണ്ട് പക്ഷെ എപ്പോഴും ആ ഒരിത് എങ്ങനെണ്ടല്ലോ- ആഹ് ത് ചെറുതിലേ ആഹ് വേറെ പോന്ന്ന്ന് പറയാൻ പറ്റ് തില് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങള് ജീവിക്കലും- എന്താണേലോ ആഹ് മുറ്റത്ത്ന്ന് മുറ്റത്ത്ക്ക വേറെ പോന്നാ ആഹ് ആഹ് ആഹ് -
ആണുന്നുണ്ടെങ്കിൽ കൊർച്ച് വിട്ട് പോണം- ന്ന പോയാൾക്കാര് പറയണത് കേട്ട്ക്-
ആഹ് സ്നേഹം നെലനിക്കും കൊറച്ച അകലെ-
മ്പോ ആ ഒരു സി സ്നേഹോ പരിഗണനെ
ആഹ് അതാണ് ആഹ് - ഇത് പിന്നെ എന്താന്ന് വെച്ചാൽ അവിടെ എന്തേലും ഇല്ലെങ്കിൽഞമ്മള് പോയീല്ലെ ങ്കിലേക്ക് ഞമക്ക് - ക്ക് ഞമ്മളെ കണ്ടിട്ട് വ ഓരോ തോന്നല് വരാണ് സ്വാഭാവികായിട്ടും വെരും- നമ്മളവ്ടെ നമ്മള് ക കണ്ടിണ്ടാവൂല്ല അങ്ങനക്ക- ഓരോ പ്രശ്നങ്ങള് എന്നാ കൊഴപ്പുല്ല ചെലൗട്ക്കേ പോവണെങ്കി അത് പോവാ ഏഹ് ഏഹ് മറിക്കണ്ടടി മറി- ർ രണ്ടുണ്ടേ ഏഹ് - ഭക്ഷണൊക്കെ എങ്ങനെയാ? ആ എളച്ചിയ ആ ഒരാള്. ഒരാള് മറ്റവരും വേറെ പോയി മറ്റവരും ന നേരെ താഴ്ത്തക്ക പോയത്. ഏഹ് ഞങ്ങള് മൂന്ന മൂന്ന് ആ ആഹ് ഇതാണ് പക്ഷേ എളച്ചികളെ മു നല്ല ഒരു രീതിയിലാണ് അങ്ങനെ ഇണ്ടല്ലോ. നല്ല ഒരു ഒരു ആണ് ആ ആഹ് കൊഴപ്പല്ല ആഹ് ഒരേ പോലെയാണ്, ആഹ് ഒരേ പോലെയാ. പിന്നെ മരാവ് പിന്നെ വയസ്സായതെല്ല പിന്നെ മ്മള് നോക്ക മരുതും പരുതും നമ്മള് നോക്കാ പറ്റാതെ അത് പിന്നെ ആ ആഹ് പിന്നെ നമ്മക്ക് ഉണ്ടാവുല്ലോ ഒരു കാലം അല്ലെ.
അതെ പിന്നെ അതൊക്കെ നമ്മൾ ആലോയിക്കണം മ് മ് മ് മ് മ് ഇനി ഇപ്പ ഞ മ്മള് എന്ത ഇങ്ങട്ട് ചെയ്തക്കണെങ്കിലും കൂടിട്ട് പിന്നെ അങ്ങനെ നമ്മള് അമ് അത് അമ്മളതല്ലേ. നമ്മള ഉത്തരവാദ് ത്വം നമ്മള് നോക്കണം, മ് അതാണ് ആ ഇനി പിന്നെ എന് ഇത് ഓലെ എന്ത് ഇങ്ങട്ട് നമ്മളോട് എന്ത് ചെയ്തിക്ക്ണ് ന്ന്ണ്ടെങ്കിലും പിന്നെ അങ്ങനെയൊക്കെ ഇവടെ ഞങ്ങള് ഒമ്പത് മക്കളാണ് അയിലെ റ്റവും ചെറുതാണ് ഇവടെ, ആ ഇതെ ഇതേപോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെയാണ് മൂത്തച്ഛന്മാര്. നന്ന അടുത്തൊന്ന് അടുത്തന്നെയാണ് പക്ഷേ അഞ്ച് പേരങ്ങനെ നെരയ്ക്കനാണ്. ഞങ്ങള് അഞ്ച് മ ആൺമക്കളും നാല് നല് പെൺമക്കളും.
എല്ലാരും ഒരുമിക്കുമ്പോ നല്ല രസാണ്.
ഇപ്പൊ ഞങ്ങള് ഒരുമിച്ചാല് ഒരു പരിപാടിക്ക്ള്ള ആള് ഞങ്ങൾന്നെ ഇണ്ട് വേറെ ആരും വിളിച്ചണ്ട
എന്താ ചെയ്യല് നിങ്ങള് പരിപാടിക്കൊക്കെ എന്താ ചെയ്യല്
ആഹ് ഒക്കെ ഷെറായ്ട്ട് പറഞ്ഞാല് അങ്ങനെ അവന ഞാനെന്റെ പരിപാടിയള് അവിടാണു
ആഹ് അങ്ങെ അങ്ങനെ കഴിക്കുവല്ലേ ഞങ്ങളിവിടെ ഏഴു ഏഴാണ് പക്ഷെ നല്ല കൊറേ പേരെ കുട്ടികളുണ്ട്
ഓക്കോ ഓരാ അങ്ങനെ
രിയല്ല ഇവല് വരുമ്പോളേ എ എന്തായാലും മുപ്പത് അൻപത് ആളിണ്ടാവും പേര കുട്ടികളുണ്ട് കൊറേ ആഹ് പേര കുട്ടികളുണ്ട് കൊറേ
പേരക്കുട്ടികള് ഇവിടെ പേരക്കുട്ടികൾക്ക് കുട്ടികളിണ്ടേ അങ്ങനെയാണ് ഇവിടുത്തെ ആഹ് ഇവിടുത്തെ വലിയ ന്റെ വലിയ നാത്തൂനൊക്കെ പിന്നെ പേരക്കുട്ടികള് മരുക്കള് ആഹ് പേരെ കുട്ടികളെന്നെ ഇപ്പൊ പെൺകുട്ടികളാണെന്നുണ്ടെങ്കി കെട്ടിച്ചു പോ വലപ്പും കുട്ടിളായി ആഹ് പേരക്കുട്ടികളില് വലുതൊക്കെ ആൺകുട്ടികളാണ് അപ്പൊപ്പോ അതിനാ ഇരുപതും ഇരുപത്തൊന്ന് ഇത്തിരണ്ട് വയസ്സായ പേരെക്കൂട്ടികളന്നെ ഉണ്ട് അപ്പൊ എന്താണ് അങ്ങനെ വലിയ ഫാലിയാണ് അയില് ഏറ്റവും ചെറ തായതൊണ്ട് പിന്നെ ഞങ്ങളാണ് അയില് ഏറ്റവും ചെറുത്
അത് ശരി ആഹ്
ഇവിടത്തെ അമ്മയിമ്മക്ക് എമ്പത് വയസ്സ് കഴിഞ്ഞ് പിന്നെ
അത് എന്നെ എന്നിട്ട് ആരോഗ്യണ്ട്ല്ലേല്ലേ അല്ലെ.
ആരോഗ്യന്ന് പറഞ്ഞാല് കൊഴപില്ല. എന്താണ് അല്ഹംദില്ല അയിന്റെ ആവശ്യത്തിനൊക്കെ ദിക്ഷെ എന്തെന്നാലും നമ്മള് വെക്ക ക്കി വെളമ്പികൊടുക്കണം. കുളിപ്പിച്ചെടുക്കണം. അതൊക്കെ ചെയ്യണം. പോ ആ ഒരു ഒരു വർഷം ആ ഒരു വർഷത്തിലേറെയായി ഏയറ്റിപ്പോ കുപ്പിച്ചു കൊടുക്കലാണ്
ഓർമ്മയൊക്കെ ഇണ്ടേക്കൂലേ അയിന്റെ മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യേക്കൂല്ലേ.
ആ എല്ലാ ബാത്റൂമുക്ക് പോവാനും ആ ആ എന്താണ് നിസ്കരീക്കാനും പിന്നെ അയിനൊക്കെ ഫുഡൊക്കെ വാരീതിന്നനും മരുന്ന്കയ്ച്ചു നടക്കുവാ അകത്ത അങ്ങനൊക്കെ ചെയ്യും. ആയി ഇപ്പൊ ഒരു കൊല്ലം ആയിട്ടള്ളൂ. അങ്ങനെയിട്ട് അതിന്റെ മുമ്പക്കെ പുറത്തു കൂടി. തൊടു കൂടിമ്മയെല്ലാം പണിയെടുത്തിന്നു പുല്ലർച്ചെ പാടട്ടുക വറകുണ്ടാക്കുക എല്ലാം അവൻ ചെയ്തന് ഇപ്പൊ ഇപ്പൊ പിന്നെ അയിനി--ല്ല ന്നാലും അയിന്റെ അത്യാവശ്യത്തിന്ള്ള ആരോഗ്യം. ണ്ട്
ആഹ് ആഹ്
അങ്ങനെക്കെ ഉം അങ്ങനെക്കെ
ഉം ഉം ചെറുദിന എത്ര ആയിന്. ഏ ചെറുതിന് എത്രയിനു ചോയ്ക്ക
ചെർത് ആറു വയസ്സ് യു കെ ജി ആണ് ഉം ഉം
ഉ അപ്പൊ യു കെ ജി പോകണ്ടാവുംല്ലേ ഉം വണ്ടി വരുവോ ആഹ് ആയി ആയി എന്നാ ശരി ആഹ്.